ആഹ് ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ഉം എന്ത് ഉണ്ട് വിശേഷം വിശേഷം
ഞങ്ങൾ അവിടെ കല്യാണത്തിന് പോയ്ട്ട് ഇങ്ങട്ട് വന്നതേ ഒള്ളു
ഓ അങ്ങനെ കല്യാണ സദ്യഒക്കെ കഴിച്ചിട്ട് വന്നതാണ്
ഓ സദ്യ കല്യാണ സദ്യ കയ്ച്ചപ്പോ വയറ് പെരുവിയിരിക്കയ ഗ്യാസാണെന്ന് തോന്നുന്ന് പായസം കുടിച്ചൂടാ ഇള്ള പായസൊക്കെ കുടിച്ച് വയറ് പെരുവി
രണ്ട് മൂന്ന് പായസൊക്കെ ഒണ്ടല്ലോ ഇപ്പഴത്തെ കല്യാണത്തിന് നമുക്കൊക്കെ അങ്ങനാ
ആഹ് ആഹ് ആഹ്
നമ്മക്കൊക്കെ ഇങ്ങോട്ടെ ബോളിയും സേമിയേം ബോളിയും ഇവിട്ത്തേ കല്യാണത്തിനെല്ലാ ഇവിട്ത്തെ സ് സദ്യക്കും അത് തീർച്ചയായിട്ടും കാണാ ആഹ് ആഹ്
ആഹ്
മടുപ്പാവും നമ്മള് സദ്യ കഴിച്ച് ഇഞ്ഞ് വരുമ്പോ പായസൊക്കെ ആവുമ്പോ എനിക്ക് ഒരു പായസ കൂട്ടും
ഞാനൊരു പായസെ എനിക്ക് ഒരുവണ്ണോം കുടിച്ചൂടാ പക്ഷെ എങ്കിലും ഞാൻ ഒന്ന് കുടിക്കും
ആഹ് ഞാൻ നമ്മളല്ലാതെ ബോളിയും പായസൊക്കെ ഇഷ് ട്ടവാ വെറുതെ ഇരി ഇരിക്കുമ്പോ കഴിക്കാ നമ്മൾ ഈ സദ് സദ്യേടെ കൂടെ കൊണ്ടുവരുമ്പോ ഞാൻ പറയും എനിക്ക് വേണ്ടാന്ന് പറയും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് മടുക്കുവങ്ങ്
ഉം ഇനിയിപ്പ അടുത്ത മാസം തൊട്ട് കല്യാണത്തിന്റെ സീസണല്ലേ?
ഇയ്യോ എനിക്ക് ഇപ്പൊ ഒരടുക്ക് കല്യാണ മേറ്ററൊണ്ടായിരുന്നു ഇനി ഒന്ന് അടുത്ത ഞാറാഴ് ഒരു കല്യാണം കൂടെ കഴിയുമ്പോ അതെല്ലാം കഴിയും
ആണല്ലേ ഓഹ് ഓഹ്
ഓഹ് ഒരു കല്യാണത്തിന്റൊരു കൂടായിര്ന്നങ്ങ്
അത് ഇപ് ഈ മാസങ്ങളിലും കല്യാണണ്ടോ ഇപ്പം പണ്ടൊന്നു ഈ മാസങ്ങളെ മാസത്തെയെ
കല്യാണൊണ്ട് മിഥുനത്തി കല്യാണം കാണും കർക്കടകത്തി കാണത്തില്ലാ
ആഹ് ആഹ് കർക്കടത്തിലാ ഇല്ലാത്തെ ചിങ്ങമാസം തൊട്ട് വീണ്ടും തൊടങ്ങും
ഓഹ് ചിങ്ങാത്തി പിന്നെ വീണ്ടും തൊടങ്ങും ഒരു വല്ലാത്ത ഒരു ഒര് ഒരു ഞെരുക്കവായി പോയി
ഓഹ് അത്രയും ബുദ്ധിമുട്ടാണ് ആഹ് ആഹ് ആഹ് ആഹ്
എല്ലാവേ ഒന്നിച്ചെട്ക്കേണ്ടി വന്ന്
ഉം ആഹ് അതെ ഏഹ് സ്വന്തക്കാരുടെ ആയിരുന്നോ? അതോ?
ആന്ന് സ്വന്തക്കാരുടെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളത് തന്നാരുന്നു അല്ലാതെ അങ്ങോട്ട് ങ്ങോട്ടു ഇങ്ങോട്ടും പോയപ്പം പ്രിയദർശിനിയൊണ്ടായോണ്ട് വണ്ടി
ആഹ് അത് സത്യാ അകൊണ്ട് വണ്ടിക്കൂലി വേണ്ടാ ഉച്ചക്കൊക്കെ ആണെ ഫ്രീയാ ഒ ഒട്ടും ആളും ഇല്ലാ സുഖായിട്ട് ഇരിക്കാ
പ്പാളില്ലായിര്ന്ന്
ആഹ് ആഹ് ഇപ്പഴ്ത്തെ ഇപ്പഴ്ത്തെ പ്രിയ പ്രിയദർശിനിയൊക്കെ നല്ല സെറ്റപ്പാണ് പാട്ടും സിനിമേം എല്ലാ ഒണ്ട് ആഹ് ആഹ്
പ്രിയദർശിനി
അതെന്തായാലും ഒരു നല്ല കാര്യാ
അത് നല്ല കാര്യം തന്നാ ഞാന് ഓർക്കുന്നില്ലാ വണ്ടി കേറിരുന്നിട്ടെ വണ്ടിക്കൂലി എടുക്കാ എന്നിട്ട് ഞാൻ വിചാരിക്കാണേ ഓഹ് ഇനി ഇത് കൊടുക്കുമ്പോ അയാളെ ചില്ലറ ഒണ്ടോന്ന് അറിഞ്ഞില്ലാ എനി വഴക്ക് പറയുന്നാ എന്തോ എന്നൊക്കെ ഓർത്ത് ഞാൻ പൈസ എടുത്ത് കൈ പിടിച്ചപ്പഴാ എനിക്ക് ഓർമ്മ വന്നത്
ഓ പൈസ വേണ്ടല്ലോ ഒന്ന്
ആ ആ ഞാനും കണ്ടിട്ടുണ്ട് ബ ചെറിയട്ടെ ആൾക്കാാര് പൈസ എടുക്കുന്ന ഓർ പക്കത്തില്ല നമ്മള അങ്ങന ശീലിച്ചിട്ടില്ലല്ലോ ഇത്രയും മാത്രമായിട്ട് ആഹ അതന്നെ ഉ പക്ഷെ കണ്ടക്ടർ പറയാ എല്ലാരും ടിക്കറ്റ് എടുത്ത് യാത്ര ത്ര ചെയ അവർക്ക് കെഎസ് ആർ ടി സിക്കും ഗവൺമെന്റും
കണക്ക്ന് ആ നമ്മള് അന്നേരം സീറോ എഴുതി ടിക്കറ്റ് തരുമ നമ്മുക്ക്
ഉം ഇത് തരും എന്നിട്ട് അവർക്ക് ഗവൺമെന്റ് പൈസ കൊടുക്കുംല്ലേ
ആഹ കൊടുക്കും അതിൽ അവർക്ക് കണക്കെടുക്കാൻ വേണ്ടിയായി ടിക്കറ്റ് മസ്റ്റായിട്ടും എടുക്കണന്ന് പറയുന്നത്
പറത് ആ എന്താ എപ്പോഴും വിളിച്ചച്ച് വിളിച്ച് പറയുന്നതേക്കാം ടിക്കറ്റ് എടുക്കാത ആാരും പോവരുത് ടിക്കറ്റ് എടുത്ത് പോവാന്ന ഉ ഞാൻ ഒരിക്കഞ ആ പറയ ഞാൻ ദിവസ വീടിൻന്റെ അടു നിന്ന് അങ്ങോട്ട ഇറങ്ങിയപ്പോ ഞാൻ വെച്ച് ഫ്രീയിട്ടണ്ട് കൈ്യണിച്ച നൃത്തത്തിത്തില് 'സോറ്റപ്പ് അല്ലാർന്നു ഞാൻ കൈ കാണിച്ചെ ഉടനെ നിർത്തി സധാരണ ഞാൻ എസ് ആർ ടി സിന്നും അങ്ങനെ പണ്ട നിർത്തത്തില്ലോ സ്റ്റോപ്പ അല്ലാതെ നിർത്തത്തില്ലല്ലോ
ഓ ഓ ഓ ആഹ
കൈയാണിക്കുന്നിത്ത് മറ്റേ ഉച്ചസമയായിരുന്നു ഉ
ഗണേഷ് കുമാർ പറയുന്നത് കർഷം ചെറിയാൻ കൈ വക്ക ലും വണ്ടി നി
ആഹ അത് വണ്ടങ്ങാര് പറയുരുന്നു അല്ലച്ച പണ്ടൊക്കെ ആന്നല്ലേ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കെ എസ് ആർ ടി സി ആണെങ്കിൽ സ്റ്റോപ്പിൽ നിർത്താതെ ഒരുപാട് ദൂര കൊണ്ടല്ലേ നിർത്തുന്നത് നമ്മള് നമ്മള് ഓടി നമ്മള് ഓടി അടുത്ത് ചെല്ലമ്മ വണ്ടിയങ്ങവിട അങ്ങനെന്ന നമ്മള കൊറ ആഹ
പ്രൈവറ്റ് ബസ്സാരും അത് തന്നൊയിരിന്ന്
ആഹ സത്യായിരുന്നു പിള്ളരെ കഷ്ടപ്പെടുത്തായിരുന്ന്
ആ ആ് ഇപ്പൊ അങ്ങനെങ്ങണെ ചെയ്ത അവന്മാര് തിരിച്ച വരുമ്പോ അവമാർക്ക് പിടിന നിർത്തി അടിയും കൊടുക്കും
ആഹ സത്യാണ് ആ ഇപ്പം പിന്നെ അ ചോദിക്കാനും പറയാനും ആളുവായി
ആഹ ആ
പിന്നെ മഴയാണൊന്നും ഇല്ലല്ലോ ൻ ഓ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ആണ ആഹ ചെറുക്കനാ
ചെറുക്കൻ ഗൾഫ്കാരൻഎഞ്ചിനീയറാ ഗൾഫിൽ എഞ്ചിനീയർ
അടുത്തുള്ള ച നിങ്ങളടെ വീടിന്റെ അടുത്തുള്ള ഇതാന്നോ കല്യാണം
കല്യാണംഒരുപാട് ദൂര
ആണോ ആഹ
ഒരുപാട് ദൂരെ പോകണമായിരുന്നു പിന്നെ തിരിച്ച് ഞാന് ഞങ്ങള് ബന്ധുക്കള ആ കാറുണ്ടായിരുന്നു ആ കാറിനകത്ത് ഒന്ന് ഏകദേശം അടുത്ത് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നാട്ടൊളിച്ചോ ട്ട
അന്നിട്ട് ചേച്ചി ഒറ്റയ്ക്കേ പോയുള്ളൂ മക്കളൊന്നും വന്നില്ലേകൂടെ
ഇല്ല അവതക്ക് കൊച്ചുങ്ങള് സ്കൂളിൽ നിന്ന് വരുമ്പം വീട്ടിൽ ആൾ വേണ്ടേ
ആഹ്‌ മോന് ഇപ്പൊ ദൂരെയാണോ ജോലി? ആഹ്‌ ആ. ആഹ് ഹാ.
ആഹ്‌ ദൂരെ അങ്ങനെ
മാസത്തിലൊക്കെ വരത്തൊള്ളോ?
മാസത്തിലല്ല എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും വരും.
ഓഹ്‌ പണ്ട് വീട്ട് ആഹ്‌ പണ്ട് വീ ന്നൊക്കെല്ല്യായിരുന്നൊ പോന്നത്?
ആഹ്‌ ണാ ണാ ണാ.
ആഹ്‌, ഇപ്പൊ അങ്ങനെ അവർക്ക് ഗവൺമെന്റ് ജോലിക്കാർക്ക് ങ്ങനെ ട്രാൻസ്ഫർ വരുല്ലാ വർഷം മൂന്ന് വർഷം കൂടുമ്പം ആഹ്‌ ആഹ്‌.
ആഹ്‌ അങ്ങന പോയ് ആഹ്‌. പോയിട്ട് വന്നപ്പോഴ്ത്തേക്ക് പിന്നെ അവള് പിന്നെ ആഹാര എല്ലാം ഒരാഴ്ച്ചത്തേക്ക് പിന്നെ മീനും രസവും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം അവള്ണ്ടാക്കി കൊടുത്ത് വിടും. ഒരാഴ്ചത്തേക്ക് പ്രിസർവ് ചെയ്ത് വെച്ചേക്ക് ഓള് പിന്നെ അവ ഇല്ലല്ല അയ്നകത്ത് ചോറ് വേക്കും കുക്കർനകത്തെ റൈസ് കുക്കർനകത്തെ. ആഹ്, ചോറ് വെക്കുമ്പം അഅന്നെ. ആഹ്‌ ചോറ് കൊണ്ട് പോവും.
ആഹ്‌.
പറഞ് നിനക്ക് ഏ ന്നേ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവര് കറിയൊക്കെ തരുവല്ലോടാന്ന്.
ഓഹ്‌.
അന്നേരം എന്തുവാ അങ്ങനെ കറി അവര് കൊടുക്കത്തില്ലെന്ന് മാത്രമല്ല ഇദ്ദേഹം ഈ ചമ്മന്തി ര സാ ഒക്കെ എന്താ പറയാ കൊണ്ടുവന്ന് അവടെ വയ്ക്കും.
ആഹ്‌ ഹാ ഹാ.
അന്നേരാ അവര് അവരും കൂടെ കൂട്ടും.
ആഹ്‌ അതന്നെ. ആഹ്‌ ഹാ അതെല്ലേ, വീട്ടീന്ന് ഡെയിലി ഉണ്ടാക്കികൊണ്ട് പോവാനേ കൊഴ പരീത് വല്ലനാട്ടിലും കൊണ്ട് ചെന്ന്ട്ട്
ആഹ്, അന്നേരം അഅന്നെ ചമ്മന്തി എടു ഞാം ഇന്നാള് കൊടുത്ത് വിട്ട്, അന്നേരാ കഴീ കഴിഞ്ഞ ഇ ഞാൻ വിചാരിച്ച അന്റെ ചമ്മന്തി ഇരു പോണ്ടല്ലോ.
ആഹ്‌.
അന്നേരം ഓ ന്നേ പോവാൻ ഒരു ഒരു മണിക്കൂറ്ള്ളപ്പോം പറായി യ്യോ ഞാനങ് മറന്ന് പോയി ചമ്മന്തി ചമ്മന്തി വേണാര്ന്നു അന്നേരം അവള് എന്റട്ത് പറയും, അമ്മ കൊടുക്കണ്ടമ്മ കൊണ്ടുവന്ന് അവടെ കൊണ്ടുവന്ന് ബാങ്ക് വെച്ചിട്ട്
ഓഹ്‌ അത് ആ ചമ്മന്തി എല്ലാർക്കും ഇഷ്ടം പിശ ചമ്മന്തി എല്ലാർക്കും ഇഷ്ടല്ല ഒത്തിരി കഷ്ട്ടപ്പാടല്ലേ ഉണ്ടാ
പിന്നെ ഇവ് ഞാ ഇവിടുന്ന് ചമ്മ ന്തി ആക്കി കൊടുക്കും, പിന്നെ അവള് ആ ന്നേ പോന്ന വഴിക്ക് കൊഞ്ച് മേടിച്ച് അതിനെ വറുത്ത് കൊഞ്ചും കൂടി ഇടത്തൊക്കെ രീതിയില് ഞാനത് ചേരുവയൊക്കെ ചേർത്ത് ഇഞ്ചിയും കുരുമൊളകു ഒക്കെ തോനേ ചേർക്കും കേട്ടാ.
ആഹ്‌ ഹാ ഹാ.
കൊഞ്ചും കൂടി ഇടുമ്പോ അത് ന്നാ മിങ്കിളാവാൻ വേണ്ടിട്ട് ആഹ്‌ അതും കൂടെ ആ ആ അങ്ങനെ അന്നേരം അവള് പറഞ്ഞു കൊടുക്കണ്ടമ്മേ അവടെ കൊണ്ട് വിന്ന് ബാങ്കി വച്ച്ട്ട് അല്ലെങ്കി റൂമി വെച്ച്ട്ട് ചോറ് കൊണ്ട് പോക്കുമ്പോ കൊറേ ഒക്കെ എടുത്തോണ്ട് പോയാ പോരേ.
ആഹ അ, അതല്ലെ.
ആഹ, അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ കൊണ്ടുപോയി അവിടെ കൊണ്ട് വച്ചാ തീർത്തും വെച്ചും അന്നാ..
ഞാൻ വരുമ്പം പറയും തീർന്നുപോയെന്നല്ലേ. ആ.
ർന്ന് പറയാ, അന്നരെ ഇവള് മീനൊക്കെ മീനില്ലാതെ അവൻ തിന്നത്തില്ല. എങ്ങനെ ആയാലും മീന ണ്ടെങ്കിലേ അവന് ഇറങ്ങത്തുള്ളു. അപ്പോഴും അന്നാ... മീന് അങ്ങ് തീർന്ന് അങ്ങനെ പിന്നെ അവൻ എന്താെന്നറിയോ പുറത്തു നിന്ന് കഴിച്ചു.
ആഹ്. ചെലവർക്ക് ആ. ചെലവർക്ക് പുറത്തുള്ള ഫുഡ് പിടിക്കത്തില്ലല്ലേ.
പിടിക്കത്തില്ല അങ്ങനാണ് അവള് അത്രയും പാടു പെടുന്നത് ആ. അത് മാത്രല്ല ഈ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്നിരുന്ന് ഉണ്ട് കഴിഞ്ഞാ ആ ഹോട്ടലുകാര് വഴക്ക് പറയും, ഇത്രയും ചോറിന് എങ്ങനെ പൈസ മേടിക്കുന്നതന്ന്. ഒരു പൊടി കൊച്ചു തിന്നുന്നാണക്കെ ആഹ് ഒരു പൊടി കൊച്ചു തിന്നുന്നാണക്കെ തിന്നത്തോള്ളു.
ഓ ചോറല്ലേ.
ആ ചോറരു പൊടി കൊച്ച് എങ്ങനെ തിന്നുന്നേ അത്ര തിന്നത്തോള്ളൂ അന്നേരം ആവണ സ്ഥിരം ഒരു ഹോട്ടലിൽ ചെല്ല് പറയാ ഈ ചെറ് ഈ ചോറിനെ എങ്ങനെ പൈസ മേടിക്കുവന്ന്.
സാധാരണ ആമ്പിള്ളേരൊക്കെ നല്ലോല കഴിക്കുന്ന പ്രായത്തിൽ നല്ലോല കഴിക്കുന്നല്ലേ ആഹ്.
ആഹ് ഇത് പിന്നെ പിന്നെ എന്താല അതാ പിന്നെ ഇതിനകത്ത് ചോറ് വെ വെച്ചിട്ട് ആ ചോറ് കൊണ്ടു പോകണം, അന്നേരം എല്ലാ കറിം കൂടെ ആവുമ്പോ മതി അങ്ങ്.
മതി ആഹ് ആഹ് ആഹ് ആഹ്
ഓരോ അവള് ഒരാഴ്ച ഇരിക്കത്തക്കാണ് അവളെ അമ്മയ്ക്കറിയ അത് കേട്ടോ.
ഓ അങ്ങനെ
ചീത്ത ആവാതെ ആ വേടിച്ചൊണ്ട് വരുന്നത് അന്നേരം അവളത് നമ്മളെ അവിടുന്ന് ചമ്മന്തി പ്പൊടി കൊണ്ടുപോയത് പിന്നെ അവളെ അവിടെ കൊണ്ട് ചെന്നിട്ട് അവരെ വീട്ട ട്ട് കൊണ്ടു ചെന്നിട്ട് കൊഞ്ചൊക്കെ അതിനകത്ത് മിക്സ് ചെയ്ത്
ചെയ്ത് കൊണ്ടുപോവും ആഹ് ആഹ് അല്ലാതെ അല്ലാതെ എന്തെല്ലാ കറിയൊക്കെ വെ ചെറിയമ്മ മോന് എന്തേലും കറിയൊക്കെ വെക്കാറിയാം ആണോ ആഹ്
അപ്പോ അവര് വെച്ചല്ലേ ഇത്.
കഴിക്കുന്നത് പിന്നെ സമയം കിട്ടത്തില്ലായിരിക്കും അല്ലേ.
ആ സമയം കിട്ടത്തില്ല ഇതിൽന്ന് വരുമ്പം തന്നെ എട്ടൊമ്പത് മണിയൊക്കെ അങ്ങാവും.
ഓഹ്
ആഹ് ആനം വരുമ്പോ എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അതിന് അവൻ പിന്നെ ചായയൊന്നും അത്ര ഇത് പിടുത്തല്ല.
ഓഹ്
നമ്മളവിടെ വീട്ടിലാണെങ്കിൽ പിന്നെ നമ്മളെ അയിനേക്കാണെങ്കിൽ എണ്ണയൊന്നും അധികം ഇല്ല. അതേ ആഹ് ആഹ് ആഹ് ആഹ് ആ ഇവന് കൊഴപ്പന്നുല്ല ഷുഗർ പ്രഷറൊന്നും ഇതുവരെ ഇല്ല പ പക്ഷേ എങ്കിലും ഇതെല്ലാം ഉള്ളകണക്ക ആഹാരം മധുരം ഒന്നും കഴിക്കത്തില്ല ആഹ് അതന്നെ അതന്നെ. ആഹ് മധുരമൊന്നും കഴിക്കത്തില്ല. എണ്ണയൊന്നും എണ്ണ ഏറുന്നതൊന്നും അങ്ങനെ കഴിക്കത്തില്ല.
ആഹ് അത് നല്ല കാര്യാണ്. ചെറുപ്പത്തിലെ അങ്ങനെ നോക്കുന്നു. ശരിയേച്ചിയേ ഞാൻ വിളിക്കാം ശരി ഓക്കെ.